ഹലോ ആ കേൾക്കുന്നില്ലേ എന്തൊക്കെ ഞങ്ങളും ആ സുഖായിട്ട് പോകുന്നു കൊഴപ്പൊന്നുല്ല
എന്താ വിശേഷം
എന്താ കൊഴപ്പൊന്നുല്ല സുഖായിട്ട് പോണു
അതെ ചായ കുടിയൊക്കെ
കഴിച്ചോ ആ ചായ കുടി കഴിഞ്ഞു ആ ഫുഡ് കഴിക്കാൻ തൊടങ്ങി
ചായക്കിന്നെന്താ ഇണ്ടാക്കിയെ എന്താ സ്പെഷ്യൽ ഇണ്ടാക്കിട്ട്ണ്ടോ
ഇല്ല സ്പെഷ്യൽ ഇണ്ടാക്കിയിട്ടില്ല എടക്ക് ഇണ്ടാക്കും ഇന്നൊന്നും ഇണ്ടാക്കിയില്ല ഇന്നിപ്പോ ബേക്കറി പലഹാരങ്ങളൊക്കെണ്ടായിര്ന്നു അപ്പൊ അതൊക്കെ എടുത്ത് അങ്ങനെ ഇങ്ങനെ സ്നാക്സൊക്കെണ്ടാക്കാറ്ണ്ടോ
ഒന്നും ഉണ്ടാക്കിട്ടില്ല ബേക്കറി തന്നെ ആയിരുന്നു അവിടുത്തെ പോലെ തന്നെ
അതെ അതെ മക്കളൊക്കെണ്ടോ സ്കൂള് പോക ആ അങ്ങനെ തന്നെയാണ് എന്നുണ്ടാ ണ്ടാക്കാറില്ല കാരണം ഈ എണ്ണക്കടികളല്ലെ
ആ ഉച്ചയ്ക്ക് ശേഷം ഓര് ഉറക്കൊക്കെ കഴിഞ്ഞ്
ആ ആ ആ ന്നാവ്ടെ ശനിയാഴ്ച അവധിയായി കുലെ
സ്കൂളില്ലല്ലോ ശനി
ആ ഇല്ല ആ ആ അല്ല ഇവടെ എന്റെ മോന്ണ്ട് ആ അതെ പിന്നെ അപ്പൊ എത്ര ആളാ
ഹലോ
ഹലോ കേൾ
ആട പറഞ്ഞോ ആ മോനിക്ക്ന്ന് സ്കൂളില്ല ലീവല്ലേ ശെനിം ഞാ
ആ ആ ആ ശനി ഞായറ് ലീവാണ്ല്ലേ ഏ ഇവ് ടന്നാ വെള്ളിയാഴ്ചയാണ് ലീവ് ശനിയാഴ്ചണ്ട്
അതെ ആ ആ ആ
എങ്ങനെ
ല്ല ഓനൊന്നിലാ ആ ഒന്നിലാണ്
ഓ അത് ശെരി അആ ഇവിടെ മോന് രണ്ടാം ക്ലാസ്സില് രണ്ടാം ക്ലാസ്സ്ലാഠി
അ ഒരാളൊള്ളൂ
ആ ഒരാളേള്ളൂ
ആ മോനാണോ
ഏ ഹലോ ആപ വല്യ മോന് ചെറ്ത്പ്പോ ഏഴു മാസം ആയിട്ടുണ്ട് മോളാണ് ആ പ്പ ഏഴാ ഏഴ് മാസം കഴിഞ്ഞാടങ്ങി എട്ടായി
ആ ഏഴു മാസെ ആയിട്ടെള്ളു
ആ ഒറങ്ങിയാ
ഇല്ല ഒറങ്ങിട്ടൊന്നുംല്ല ഇവിടെണ്ട് ഇനിയിപ്പോ അവര് പത്ത്മണീന്റെ അടുത്താകും നന്നടി കെടക്കണെങ്കി ഇപ്പൊ ഇന്ന് ഒന്ന് കൊറച്ചേരം ഒരഞ്ച് മിൻറ്റ് ഒരൊറക് ഒറങ്ങിയെണീറ്റ് പിന്നെ ഇപ്പൊന്നുംല്ല അല്ലെങ്കിലേ ഒറക്ക് കമ്മിയാണ് ഒറക്കില്ല
ആ
എങ്ങനെ
അതേ
രാ ആ രാത്രി പിന്നെ ഒറങ്ങും പകലാണ് പിന്നിം ഒര് പകൽ ഉറങ്ങാഞ്ഞ നമ്മളെ പണിയും കാര്യങ്ങളൊന്നും നടക്കൂല
ചെറ്തെല്ല എനക്ക്മ്മക്കെചെയ് ചെയ്യ്ന്നുണ്ടാവൂലേ
ആ കമിഴ്ന്ന്ണ്ട് ഇപ്പൊ മുട്ടുത്തുന്നുന്നുണ്ട് ഇരിക്കുന്നുണ്ട് സ നിക്കുന്നുണ്ട്
വ
അതെ ആ അനെ കടത്തുമ്പോ നോക്കിയിരിക്കണം. കാരണം? രുന്നാ ചിലപ്പോ ഒന്നും മറയലാണ് തലകുത്തി ഇപ്പ ഇന്ന് തന്നെ ഒരു വെട്ടം വീണ് അൾ കരിഞ്ഞ് പണച്ചിട്ടേ ഉള്ളു. ഈ പ്രായം പറഞ്ഞോന്നോ അ അതെ അതെ
ആ വീണാല് പ്രശ്നാണ്.
അതെ
എങ്കിലും നോക്കി നിക്കലാണ്.
ആ നീ അതെ അതെ അങ്ങനെന്നെ ബെഡ്ലൊക്കെ ഒറ്റക്ക് കിടത്തി പോകും അല്ലേ? യ്യ.. കാരണം മറച്ചിലോണ്ട് അല്ലെങ്കിതൊട്ടില്ആയാലും അങ്ങെ തെ ന്നും രണ്ടു മൂന്നു വെട്ടം വീണിട്ടുണ്ട്. തൊട്ടിലിലും അടങ്ങി അത് ആ ഉയരല്ലാതെ കെട്ടിയേക്കുവാ.
ഴുല്ലേ?
എങ്ങനെയാ?
എം
ഹലോ ആ
അതിൽ തൊട്ടിന്ന് ഇങ്ങനെ
ആ ആ തൊ ട്ടിൽ നിന്ന് കമിയ വന്നിട്ട് എന്താ ആ കാലൊക്കെ ഇടക്ക് വന്ന് നോക്കലാ ആ തല പൊന്തിച്ചു നോക്കാണ് രണ്ട മൂന്നെട്ടം വീണിട്ടിട്ട് തൊട്ടിലിന്ന് താഴത്താ കെട്ടിയത് തന്നെ ഏറ്റും താഴത്തി കെട്ടിയക്കെ എങ്കിലും അവര് അത് മതി
പിന്നെ അങ്ങനെ കെടത്തുമ്പോ
ആ അടിൽ ബെഡൊക്കെ ഇടട്ടെടുക്കണം അങ്ങന ആയ മൂത്ര ആയാ എപ്പോഴും പമ്പേഴ്സ് ഇട്ട്ടു കൊടുക്കൂല്ല അങ്ങനെയാവുലേ മൂത്രം ആയാലും പ്രശ് ണന്ന് വിചാരിച്ചേ
ആ അതിന്റാകത്ത് ബെഡ് ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഞാനങ്ങനെ മോനിക്ക് മോൻ ചെറിയ കു മോനിതൃ
ആ
എന്നിട്ട് അതിന്റെ മേലെ ഒരു തുണി വിരിച്ചിട്ട് എന്നിട്ട് കടത്തട്ടും
ആ അങ്ങനെയാ കെടത് ത്തിയാ മതി എന്നാ പിന്നെ താഴോട്ടും മൂത്രം ആവൂല അതെ അതെ
മോർണിംഗ് രണ്ട് മൂന്ന് വട്ടം വീണ് ണ്ട് തേപോലെ ചെറിയ കുട്ടി ആകുമ്പോ
ആ ആ ആ അതാണ് ഇപ്പൊ പ്രായം അതല്ലേ നമ്മള് നോക്കി നിക്കേണ്ടി വരും ഒന്ന് കണ്ണ് തെറ്റിയാല്
അതാ ആ ഒരു
ആ അതെ അതെ അതെ അതെ
എന്തേലും കയ്യില് കിട്ടിലെങ്കി അന്നേരം വായില് വെക്കും
വായിലെക്കും ഉം ഇപ്പഴേ തുടങ്ങിട്ടുണ്ട് എന്നിട്ടോ ഫുൾ അടിച്ച് വാരിട്ട് കിട അതുപോലെതന്നെ താഴെ കടത്താണെങ്കിൽ എല്ലാ ബഡിലും ഇപ്പോ കടത്താറില്ല താഴെ കടത്തൽ തന്നെ പായോ എന്തെങ്കിലും വിരിച്ചാണ്ട്
ആ അ ഇവരെ കയില് പോലും ഇവരെ കയ്യിൽ കിട്ടും അതാണ്
ആ പൊടി കിട്ടിയാ മതി അവർക്ക് തൊണ്ടേൽ അത് മതി ഇത് കുടുങ്ങാന് ചെറിയൊരു സാധനം എന്തെങ്കിലും കിട്ടിയാല് മു തായിട്ടോ പിന്നെ ഇപ്പ വലൃ മോന് പറഞ്ഞ എല്ലാ സാധനവും വലിച്ച് ചിലപ്പോ കോട്ടിയായിട്ട് ഉണ്ടാകും എല്ലാ സാധനവും ങ്ങളൊണ്ടാവും അപ്പൊ നോക്കി നടക്കല്ലാണ് ആഹ് അവനിപ്പൊ ഒന്നിലെല്ലാത്തിട്ട് ലുള്ളു അപ്പൊ ആ പൊട്ടിത്തെറിപ്പിന്റെ പ്രായാണുഓന് അതൊണ്ട് പേടിയാണ് നോക്കി നോ നടക്കലന്നെ ആ ആ ഉമ്മെണ്ട് ഉമ്മയും ഉപ്പയും ഹസ്ബൻഡും ഞങ്ങൾ തന്നെയാണ്
ഒരാപ് ഇപ്പോ പണിയെടുക്കുമ്പോ അങ്ങനെ ഞാനൊക്കെ മോനുണ്ടായത് ഞാന് ഇപ്പൊ കൊറേ ആയില്ല അ ഒരാൾപണിയെടുക്കുമ്പോ ഒരാള് ആഹ് ആഹ്.
അങ്ങനെ കു കഴിഞ്ഞിട്ട്ന്റെ തീരു അല്ലാതെ കൊറച്ചരൊക്കെ കാണും. കു വല്ലാതെ അവയും കിട്ടൂല കറക്
അതെയതെ ഉം ഇവരേം കൊറച്ചാന്ന് അങ്ങനെ തന്നല്ലേ.
ആഹ് അതെ അതെ
മടക്കണം.
ആഹ് പിന്നെ ഒറക്കില്ലാത്തവരായ പിന്നെ പറയും വേണ് നമ്മള് പണി അവിടെ നിക്കും. പിന്നെ ഒന്ന് കിടക്കാൻ വേണ്ടി വിസത്തേക്ക് വരുമ്പോഴൊക്കെ അവരെണീറ്റു. അതെ അതെ രാത്രി എന്താ ഫുഡൊക്കെ എന്താ ചപ്പാത്തിയോ?
ചപ്പാത്തി ഉമ്മ ഇണ്ടാക്കുന്നുണ്ട്.
ഏ ഹ് ചപ്പാത്തിയാ രാത്രി കഴിക്കാറ്?
ആഹ് രാത്രി ആഹ് അല്ല വല്ലപ്പോഴും എപ്പഴുണ്ടാകില്ല ഇപ്പ ചപ്പാത്തിയ. ചെലപ്പോ ചപ്പാതി ചോറ് അങ്ങനങ്ങട്ജസ്റ്റ്
അഡ്ജസ്
കൊറവല്ലെങ്കി ക്കുണ്ടാക്കും
ആഹ് ആഹ്
വീട്ടില് ഉമ്മെണ്ട് ബാപ്പെണ്ട്. യത്തീണ്ട്.
ഏ നിങ്ങളെ വീട്ടിലാണോപ്പൊ?
ആഹ് ങ്ങടെ വീട്ടിലല്ല.
അപ്പൊ സ്കാ സ്കൂളില്ലാത്ത കൊണ്ട് അങ്ങനെ
ആഹ് ഇവടെ. ആ ഇവടെ വന്നത്. ആ വല്യ ദൂര ന്നുല്ല അടുത്തന്ന.
ആഹ്
പത്ത് മിനിറ്റ് പോണ്ടതേള്ളൂ വണ്ടിക്ക്.
ഓ ആഹ് അങ്ങനെയാണോ സെയിമാണല്ലോ. എനിക്ക് അഞ്ചു മിനിറ്റിനു യാത്രയും കൂടിയില്ല. എന്റെ വീട്ടിലോട്ട്. നടക്കാല്ലേ ഒരു സ്റ്റോപ്പാണെങ്കില് അടുത്ത സ്റ്റോപ്പെന്നെ. അതന്നെ അതെ ആ യാത്രയാലേ സ്വൽപ്പ നടക്കാനൊള്ള ദൂരേയൊള്ളൂ. അ അടുത്ത സ്റ്റോപ്പെന്നെയാണ്. അടുത്ത സ്റ്റോപ്ക്കെ തണ്ട അതിന് മുന്നെ തന്നെയാണ്. അപ്പപ്പിന്നെ മാരേജ് കഴിഞ്ഞയിപ്പടക്കൊരു യൊരുയിതില്ലാര്. കാരണം മടി കഴിഞ്ഞപ്പഴത്തന്നെ അവടെ പോയി ഇറങ്ങാനായി. അങ്ങനെയൊക്കെയാരുന്നു. ഇട്ട ഡ്രസ്സിന പോയാ മതിയത്രേ. ളില് ദൂരേയൊള്ളൂ എ പക്ഷേ ഐപിസി സ്കൂളും മദ്രസക്കെണ്ടാവുമ്പേം അതോപ്പരു സുഖ്വാണ്. കാരണം ആഹ് അതാണ് ഒര് ബുദ്ധിമുട്ടിനിപ്പൊ എന്താണിപ്പോ വ്ടെത്തന്നെയാണ്. ഇപ്പൊ ല്ലസവ ആ ആലോ യിക്കുമ്പോ വേറൊലരൊക്കെ പറയില്ലേയതെന്നാന്ന്. ക്ക് നല്ല സുഖമാണെന്നറയല് കാരണം സ്കൂൾ വണ്ടി ഇവെടെന്ന് നേരിറ്റ ഞങ്ങാടെ വീട്ടിന്റെതിലേ. അ ആഹ് അതെ
ആഹ് റേഞ്ചിന്റെ ഇഷുണ്ടോ. കട്ടായ് പോണ് ണ്ടോ? കട്ടായി വെരുന്ന ചോയ്സിനെ ആ എല്ലട ഇണ്ടോന്നുന്നുണ്ടിപ്പോ രാത്രിയായാല് ഇവടെയൊണ്ട് റേഞ്ചിന്റെ ഇഷ്യൂ വെരുന്നുണ്ട്. ഹലോ കേൾക്കില്ലേ? ആഹ് പിന്നെ മഴയൊണ്ടോ? എങ്ങനെയാണ് കാലാവസ്ഥയൊക്കെ?
ഇല്ലടാ മഴയില്ല. മഴൊക്കെ പൊ പോയിട്ടിത്ര
ആഹ് മഴ പോയിട്ട് മഴ കിട്ടീട്ടില്ലല്ലോ. എവിടെ മഴ ആ അതെ അതെ ഇന്നെക്കെ നല്ല വെയിലായിരുന്നു.
ഒരാഴ്ച്ചയേ മറ്റൊള്ളു മഴ പെയ്തിട്ടൊള്ളൂ?
ഒരാ ആ ഒരാഴ്ച തന്നെ ആയിട്ട്. ട്ടണ്ടോ കൊറെ ആയിപ്പോ. ഫസ്റ്റ് ആ
ഇടക്ക് മഴ അങ്ങനെയല്ല ആ വല്യ മഴ ഉണ്ടായില്ല.
പക്ഷെ ഈ ജൂൺ മാസമൊക്കെ മഴന്റെ കാലല്ലേ! !
അതെ ഇങ്ങനെ മഴ ഭയങ്കരമായിട്ട് മഴ ഭയങ്കര പേടിപ്പെടു പോയ പോലെല്ല
ആ അതന്ന് രാവിലൊക്കെ നല്ല രീതിൽ മഴ ഉണ്ടായിരുന്നു ആ മഴ വിച്ചു പോയ പോലെ
ആ പക്ഷെ തണുപ്പുണ്ട് പക്ഷെ ഈ മഴ തീരെ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൽ ക്ഷാമായിരിക്കും.
അതെ കിട്ടാഞ്ഞാല് വെള്ളത്തിന് നമ്മൾ ബുദ്ധിമുട്ടും.
ആ ജൂണും ജൂല യൊക്കെ നല്ല മഴ കാല
ആ അതെ ഞമ്മളൊക്കെ ന്താ കൊട ഇപ്പത്തെ കുട്ടികൾ കൊടന്റെ ആവശ്യേല്ല
ആ ആ അല്ല അവര് പിനി ഇപ്പ ആ ഓക്കേടാ ഓക്കെ ശെരി ഉം